ഹലോ ഓ കേക്കണ്ട് എന്താ വിശേഷം
ആ ആഹ് ആഹ നല്ല വിശേഷം പണിക്കൊക്കെ കഴിഞ്ഞാ
ഓ പണി ഒക്കെ കഴിഞ്ഞു ഫുഡ്‌ ഒക്കെ കഴിച്ച് ഇങ്ങനെ നിക്കാ
ആഹ ഫുഡൊക്കെ കഴിഞ്ഞി ആ ഞങ്ങൾ ഫുഡ് കഴിഞ്ഞിട്ടില്ല ആ പൊറത്തുന്നു വന്നിട്ടുള്ളൂ ഇപ്പ ഉം
അതെല്ലെ ജോലിക്ക് പോകുന്നതാണോ ഓ ശരി ജോലിക്ക് പോകുന്നതാണോ
ഇല്ല ഇല്ല ഇല്ല ഇല്ല ഞങ്ങ വെറുതെ പൊറത്തു പോയതാണ് ഇപ്പ ഭക്ഷണം കഴിക്കാൻ ഇത്തിരി വൈകൂന്ന് പിന്നെ ആ വീട്ടില് ആരുണ്ടായില്ലേ ഇപ്പൊ
ഓ അ ശരി അപ്പൊ ഇനിപ്പോ ഉണ്ടാക്കിട്ട് വേണ്ടി വരുല്ലേ
എല്ലാ ചോറ് മാത്രം വെച്ചാ മതി അപ്പൊ കുക്കറില് ചോറ് വെച്ചിട്ടുണ്ട്
ഓ അയിശരി ഓ കറികളൊക്കെ ഇണ്ട്ലേ എന്താ ഫിഷ് ആ ചിക്കൻ ആ
പ്രഷർ കുക്കറില്
ആ ഓക്കെ എന്താ എന്താണ് വെജിറ്റബിളാണോ ഫിഷാണോ ചിക്കനാണോ ചോദിക്യാ
ആ ആ് അതന്നെ ഇല്ല ഇന്ന് പച്ചക്കറിയാണ്.
പച്ചക്കറിയാ
ആ കോളിഫ്ലവർ ആ കോളിഫ്ലവർ ഉലത്തേതും ഉണ്ട് പിന്നെ മു- മുട്ട റോസ്റ്റ് ഉണ്ട് കറി. ആഹ് രാവിലത്തെ മൊട്ട റോസ് ഉണ്ട് ആ ആ പിന്നെ എന്താണ് അവിടെ എന്തായിരുന്നു ഭക്ഷണം?
ഇ ഞങ്ങള് ഞങ്ങള് ചപ്പാത്തിയാ വയ്ക്ക രാത്രി ഉം ഞങ്ങൾ ചപ്പാത്തി കഴിക്കാ രാത്രി ഉച്ചക്കെ മാത്രേചോറുണ്ണു ഉ ഉം ഉം എന്താ കാലാവസ്ഥല്ല മഴല്ലേ?
മാ നല്ല മഴാണ് ഇവിടെ
ഉ നല്ല ഓ നല്ല മഴ എന്നാ എനിക്ക് തോന്നണ നല്ല- നല്ലൊരു വലിയ മഴയുള്ള ഒരു ദിവസാണ്
ആ ആ് അതെല്ലെ ആഹ് ഇവിടെ ഉച്ചവരേം മഴ ഇണ്ടായില്ല ഉച്ച ഇറങ്ങിട്ടാണ് മഴയ ഇണ്ടായത്
അതെലെ സ്കുളി പോണ മക്കളൊക്കെയുണ്ടോ?
ആ മക്കളൊക്കെണ്ട് രണ്ട് മക്കളുണ്ട് ആ രണ്ടുപേരും പഠിക്കയാണ്. ഇല്ല ഒ രണ്ടുപേരും കോളേജിലാണ്.
ഓ കോളേജിലാ! അത് ശരി അപ്പൊ ഓല ഒറ്റക്ക തന്നെ കുത്തിയിര്ന്നാല് പഠിച്ചോളല്ലോ
ആഹ പിന്നെ പഠിപ്പിക്കാ പത്താം ക്ലാസ് വരൊക്കെ പഠിപ്പിച്ചായിരുന്നു. അത് കഴിഞ്ഞ- പിന്നെ നിർത്തി.
അത് ശരി ആഹ് ഇനി ഓള് സ്വയം തന്നെ പഠിക്കുവല്ലോ ഇനിയിപ്പ എനിിക്കക്ക് ഒരാളന്നള്ളൂ എി ഒരു മോന് മാത്രന്ന ചെറിയൊരു കുട്ടിയാ
മോൻ മാത്രം കുട്ടിയാണ് ആ എത്രി പഠിക്യാണ്?
പഠിക്കണല്ല മൂന്നര വയസ്സ ആവുനള്ളു
ആ ആഹ! അപ്പൊ പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞ ആ ആഹ! ഇന്നത്തെ പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞാ രാത്രി.
അവന് മൂന്ന് വയസ് ആവാൻ പോകുന്നേ ഉള്ളൂ. പോഓനെ ഒന്നിനും അംഗനവാടിലൊന്നും ആക്കിയിട്ടില്ല.
ആക്കിട്ടില്ല ആ മൂന്ന് വയസള്ളൂ ആ ഞാനേ ഞൻ കേട്ട-
ആ അല്ല അല്ല അല്ല. ല്ല ല്ല പിന്നെ എന്താ പറയന്നിട്ട് എല്ലാവരും പഠിച്ചായിരിക്കല്ലോ ഇല്ല ഉറങ്ങിട്ട- നല്ല ഇവിടെണ്ട് എന്തായാലും ഒരു പത്ത് പത്തര ആവും ഉറങ്ങണെന്നുണ്ടെങ്കിൽ അവനോറങ്ങണം എന്താലും പത്തു പതരാവും നേരത്തെ കൊണ്ടയി കടത്തിട്ട് കാര്യല്ല. ല്ല ഓനെ സൗണ്ട് കേട്ടാ തന്നെ താൻ എഴനീറ്റ് പോരും
അഹ് ആഹ് ഫ ഇത് വിളിക്കുമ്പോക്കെ കൊച്ചൊക്കെ ഇണ്ടാക്ക- കൊ
ആഹ് അങ്ങനെ വല്യോരു ബുദ്ധിമുട്ടൊന്നും ഇല്ല. എന്നാലുംഓന്റെ ഒരു ടൈം അണ് കഴിഞ്ഞാ പിന്നെ ഓലൊരു ചീച്ചിലാണല്ലോ വേറൊരിത ഉ ഇപ്പ വല്യ പ്രശ്നല്ലല്ലോ ഇപ്പ ഇപ്പ നല്ല പോ- ആഹ് പകല ഉറങ്ങന്ന പകല ഒത്തിരി ഉറങ്ങു ഉ ഒത്തിരി ഉറങ്ങി ഉ നീറ്റു ചെറിയ ചെറിയ കുട്ടികളല്ലോ അപ്പൊ ഒത്തിരി ഒക്കെ ഒന്ന് ഉറങ്ങിക്കോട്ടെരിച്ചാ ഞാനും അയ്നെറ്റ് ഇങ്ങനെ ഒരക്കും ചെയ്യും
അതെല്ലേ ആഹ്
അതെല്ലെ ആഹ വീട്ടില് നിങ്ങ മാത്രേ ഉള്ളൂ നിങ്ങ മൂന്ന- മാത്രേ ഉള്ളൂ?
അല്ല അല്ല അവിടെ ഇമ്മ ഇപ്പാ നാത്തൂൻമാര് രണ്ടും ഇമ്മിം ഒക്കണ്ടെ എല്ലാരുംണ്ട്
ആ ആ ആ എല്ലാരും ഉള്ള ഫാമിലിയാണ് ആ ആ ആ ആ ഞങ്ങളുടെ വീട്ടില് ഞങ്ങൾ നാ ആ അഞ്ചു പേരുണ്ട് ഞാനും ഹസ്ബൻറും മക്കളും പിന്നെ ഭർത്താവിന്റെ ഉമ്മണ്ട്
അതെല്ലെ അയ് ശരി എല്ലാരും ഫുഡ് ഒക്കെ എല്ലാരും പാടെ പുറത്ത് പോയി അല്ലെങ്കി നിങ്ങളെ മാത്രം
ഓ
നിങ്ങള്ൾ മാത്രം പുറത്ത് പോയതാണോ അല്ലെങ്കിൽ എല്ലാര പങ്ങാടെ കൂടിട്ട് പൊറത്തു പോയതെയ്ന്നിയേയനിചോയ്ക്കാ
മോള് സ്കോളന്ന് വന്നിട്ടുണ്ടായി ആ പിന്നെ ഉ ഉമ്മണ്ടായി വീട്ടില്
ഉ ഉം ഉം ഉ ഉ ഇപ്പൊ പരീക്ഷാവാറായി ഓൽക്ക് ഇതാ ഓ ഓല് ഭക്ഷണം കെണ്ടോവലാ
ആ ഭക്ഷണം ഇങ്ങനെ ഉച്ചവരെേ ഉള്ളു കോളേജ് അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഉ സ്നാക്സ് എന്തെങ്കിലും കൊണ്ടപോകള്ളൂ
ഓ ഓ അയ് ശരി ഇപ്പ അതിന് കുട്ടോള ഒന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിക്ക ഇല്ല ലെ ഭയങ്കര കുറവാ ഭക്ഷണം കഴിക്കുന്നു എന്തെങ്കിലും സ് ആ കൊണ്ട് പോകാനും കൂട്ടാക്കൂലാ എന്തെങ്കിലും സ്നാക്സോ അല്ലെങ്കിൽ എന്തേലും പ ഇപ്പം ഇവിടെ തന്നെ ഉണ്ടോ ഒരാള് ഈ പപ്സും സാൻഡ് വിച്ച് ഒക്കെ ആയിട്ട് അങ്ങനെ കഴിക്കലാ
അതെ അതെ തന്നെ ഇപ്പോലത്തെ മക്കൾക്ക് ചോറും കാര്യങ്ങളൊന്നും ഇഷ്ടല്ല
ആ ചോറെന്നും വേണ്ടെനെ
ഉം ഉം ഉം ഉ അതെ അത ആ വൈകിട്ട് പിന്നെ ആർക്കൊന്നും വേണ്ട
ആ വൈകിട്ട് ആര്ക്കുംഒന്നും വേണ്ട ഉം പിന്നെ ഫോൺണ്ടായാ പിന്നെ ഉഷാറായിട്ട് കുത്തിരുന്നോളു ഓ നാട്ട്തന്നാ അവിടെ നാ ഞ നാട്ടിൽ തന്നെയാണ് പിന്നെ എന്താ ചെയ്യ വീട്ടിൽ ചെടികളൊക്കെ ഉണ്ടായി വീട്ടില് ചെടിവാക്കണ്ടോ ചേയിക്കാ
ആ ചെടികളൊക്കെ ഉണ്ട് കൊറെ അത്യാവശ്യനുണ്ട് ആ ചെടികളൊക്കെ ഇണ്ട്
ഓ അയ് ശരി ആരാ നടല് ഇങ്ങളാ
കേൾക്കണില്ലല്ലോ ശരിക്കും ഇല്ല ഇല്ല പുറത്തന്നൊക്കെ മേടിച്ച ഇങ്ങനെ സെറ്റ് ആക്കി വെച്ചേക്കണം
ഓ അയ് ശരി അങ്ങനെയല്ലേ ഫ്ലവർ ഉള്ളാതാ വങ്ങുന്നെ
ഫ്ലവർള്ളതും ഉണ്ട് ഏലച്ചെടിയ ഉണ്ട് എല്ലാനുണ്ട്
അതെ അല്ലെ ഇപ്പ ഇപ്പം ഫ്ലവർള്ളക്കെ ഒത്തിരി കുറവാ ല്ലേ
ആ
ഇപ്പം കൂടുതലും അങ്ങനെ ഓണ്ട് ഓ ഉണ്ട്ണ്ട് ഫ്ലവർ അങ്ങനെ അങ്ങനെ ഉള്ള ഒന്നുമല്ല ചെടികൾ വിലകൾ ഇങ്ങനെ ഓരോരോ തരങ്ങളും പെയ്ന്റ്കളും ഒക്കെ ആയിട്ട് ഉള്ളത് അങ്ങനെുള്ളതൊക്കെണ്ട് എന്ന പിന്നെ
എത്ര ജേഷ്ഠാഅനിയൻമാരുണ്ട്
ഇല്ല ആരും ഇല്ല ഒരാള് ഒള്ളൂ
ആ ആ ഒരാള് ഒള്ളൂ ഉ
ഒരാളാണ് നിങ്ങളടുത്ത് ആഹ് പെങ്ങമ്മാര് രണ്ടാള്ണ്ട്. ന ന്ന ഒ ഒരാൾ ആ ചെറുതാണ് ഒരാള് കല്യാണം കഴിഞ്ഞ ന്ന് ഒരാള് ഇപ്പ ഡിഗ്രി കഴിഞ്ഞ്
ഡിഗ്രി കഴിഞ്ഞ് ആ ആഹ് അ
ഇനി നോക്കാ കല്യാണം ഒക്കെ ആ നോക്കണം.
ആഹ് നിക്കണല്ലേ
ആ ശരി അതെല്ലേ ആ ശരി
ആഹ് ആ ഇക് എന്റെ ഭർത്താവും അല്ല എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞ് ഒക്ക മക്കളും വല്യ വല്യ മക്കളായി എല്ലാം.
ആഹ് ശരി
ആഹ് ആഹ് പിന്നെ രാവിലെത്തെക്ക് ആ രാത്രി കാലത്തെ നിങ്ങളുടെ ഭക്ഷണം ഒക്കെ കഴിഞ്ഞ് ഇല്ലേ
ഓഹ് ഞങ്ങടെ രാത്രിലത്തെ കഴിഞ്ഞു ഇനി നാളേക്കുള്ള നോക്കിയാൽ മതി.
അന്നാ നാളത്തേക്കി നോക്കിയാ മതില്ലേ.
ഉം ഉ നിങ്ങളെ വീട്ടിൽ എല്ലാരും എങ്ങനെ രാവിലെ എന്താ ദോശേം എന്തെലും ചട്നി ഐറ്റം ഒക്കെ ഉണ്ടാക്കണം വിചാരിക്കണം. ങാ ഓരോ ദിവസം ഓരോ ദിവസം അങ്ങനെ ഓരോന്ന് വെറൈറ്റി വെറൈ റ്റി ങ്ങനെ ണ്ടാക്കല അ ഉ എന്നും ഇങ്ങനെ ഒന്ന് തന്നെ ഉണ്ടാക്കി വെക്കൂലേ.
അത് തന്നെ അതന്നെ ഞങ്ങളും അതെ മാറി മാറിയേ ഉണ്ടാക്കുള്ളൂ എല്ലാം.
ഉം ആഹ് അല്ലെങ്കി ഒന്നന്നെ തിന്നുമ്പോ വേഗം അങ്ങോട് ശടുപ്പ് വരും ചെയ്യും.
അതന്നെ അതന്നെ പിന് ആ പിന്നെ ഉമ്മണ്ടാ വീട്ടില്
ഓഹ് ഓഹ് എല്ലാരും ഉണ്ട് ഉം ഉം ഉം ഉം ബാപ്പിയിണ്ട് എല്ലാരും ഉണ്ടേ ഓരോര് ത്തർ ഓരോരോ ഓല ഓല പരിപാടിയിലായിട്ട് അങ്ങനെ കുത്തിയിരിക്കയുണ്ട്. മ് മ് സ്കൂളിലും മദ്രസിലും ഒന്നും പോകുന്നോള് ഇല്ല. അതോണ്ടയ് വല്യ കൊഴപ്പില്ല ഉം മക്കളക്കെ എന്ത് ചെയ്യുന്നു.
മക്കള് ഒരാള് ഡിഗ്രി ബി എക്ക് പഠിക്കാണ്.
ഓ അത് ശരി പിന്നെ പെൺകുട്ടില്ലേ
ആ ഒരു രണ്ടും പെൺമക്കളാണ് മൂത്ത ആള് നഴ്സിംഗ് പഠിക്കുകയാണ്.
നെയ്‌സിങ്ഓ ഉം ഉം ആ ആ ഇത്പോ പോ പഠിക്കുന്നുള്ളൂല്ലേ. ആ പൊറത്തായിരിക്കൂല്ലേ ഓ ശരി കല്യാണം ഒക്കെ നോക്കുന്നില്ലേ.
ഇല്ല ഇപ്പൊ നോക്കണില്ല ഇത് കഴിഞ്ഞിട്ടാ പ്പോ ന്നോക്കുള്ളൂ.
ഓ ശരി പ്പോ അയ്ന് മക്കക്ക് കല്യാണം വാണ്ടല്ലോ. ഉം അങ്ങനെണ് കല്യാണം വേണ്ടല്ലോ ആ ആർക്കും ആ സത്യം എല്ലാ ഇപ്പ എല്ലാരും സ്വന്തക്കായി തന്നെ വേ
അതന്നെ ആ അതന്നെ ന്നെ ജോലി കയറിട്ട് മതി എന്നൊക്കെയാണ് പറയണത്.
ആഹ് അതന്നെ അതന്നെ ഇവടെയുണ്ട് ഇവടെയൊക്കെ അങ്ങനെ തന്നെ പറയുന്ന ജോലിക്ക് കേറീട്ട് സ്വന്തം കാര്യയി വരുമാനം ഉണ്ടാക്കിട്ട് മാത്രം മതിയന്ന് പറഞ്ഞൊണ്ട് കുത്തിരിക്കയാ
ആ അതെ അതെ പണ്ട് നമ്മളെ പോലെയല്ലല്ല ഇപ്പാ ആ അതൊക്കെ എല്ലാരും ഉ ആ ഇപ്പംആകെ ഇങ്ങനെ വിഷമം തോന്നുന്ന മ്മ എല്ലാരും ജോലിക്ക് ഇങ്ങനെ പോണ കാണുമ്പേ നമ്മ ഇങ്ങെ വെറുതെ വീട്ടിലിരിക്ക്ണ് കാണുമ്പ ഇങ്ങനെ വിഷമാവും. മോനക്കറിയാണ്ടല്ല.
മ്യുസ്
ഹലോ
എഴുതി പതുകെ നടക്കല് പിന്നെ ങ്ങൾ ഫുഡ് കഴിച്ചില്ലയ്നോ?
ആ കേക്കണല്ലേ? കേൾക്കണില്ലേ? കേൾക്കണില്ലേ? ആ ആ ആ മോ മോൻ കരയേണ്ടല്ലാം അടുത്ത്
ന്ന ആയികോട്ടേകോട്ടോ ശെരിയെ ആഎ മഴയുണ്ട്. എന്ന ഓകെ കേട്ടോ. ശരി.